ഹലോ ആഹ് ഹലോ
ആഹ് പറയൂ
ആഹ് എന്തൊക്കെണ്ട് വിശേഷം?
സുഖായിട്ട് ഇരിക്കുന്നു
ഉം പിന്നെ ഛായ കുടിച്ചോ?
ഛായുടി ഒക്കെ കഴിഞ്ഞു ഉച്ചക്കുള്ള പരിപാടിങ്ങനെ നോക്കും ഫുഡ്ണ്ടാക്ക
ഉം എന്താ ഛായക്ക് ഇണ്ടാക്കിയത്? ഛായക്ക് എന്താ ഇണ്ടാക്കിയേത്?
കടല പുട്ട്
ആഹ് അയ് ശരി ഞങ്ങള് ഇവടെ ഓട്ടട
ഇത് കയ്ഞ്ഞ അത്ണ്ടാക്കണം ആഹ്
ഓട്ടടീം കടലക്കറീം
ആഹ് ആഹ്
ഉച്ചക്കുള്ള വിഭവങ്ങളൊക്കെ ആയൊ?
ഉച്ചക്ക് ആയിട്ടില്ല ചോറ് അടുപ്പത്ത് ഇട്ട്ണ്
ആഹ്
ചിക്കന്ണ്ട് ഇന്നലെ വെച്ചത് കൊറച്ച്
ബാക്കി ഇരിപ്പുണ്ടാവും
ഉം ആഹ് അ പിന്നെ മക്കളൊക്കെണ്ടോ? ആഹ് ഇന്ന് മഴ വുണ്ട് കൊറവുണ്ട് ന്നാലും അങ്ങനെ മൂടലാണ് ഇന്ന് അവിടെ മഴണ്ടോ?
ഇവിടീം മഴ കൊറവാണിന്ന് രണ്ടു ദീസായി ട്ട് പ്പൊ മഴ കുറവാണ് ഈ ആഴ്ചയിൽ നല്ല മഴ ഇണ്ടാർന്നു കാറ്റും മഴയൊക്കെ ആയി ട്ട് ണ്ടാർന്നു രണ്ടീസായിട്ട് കൊറവാണ്
ആഹ്
നിങ്ങള് പറഞ്ഞ പോലെ ഇവിടൊരു മൂടി കെട്ടിട്ടുള്ളസ്ഥ അവസ്ഥ തന്നേണ് കൊറച്ച് കഴിയുമ്പോ ഇഞ്ഞി വെയില്തെറി ക്കോ അതോ മഴയായിരിക്കോന്ന് അറിയത്തില്ല
ആഹ് അത്അന്നെ ഉം മക്കളൊക്കെണ്ടോ?
ആഹ് മക്കളൊക്കെ വന്നു സ്കൂള്ന്നൊ ഒഴിവായ കാരണം വീട്ടിത്തന്നെയാണ് മക്കളൊക്കെ ഉള്ളെ
ആഹ് ഇന്ന് ഇവടീം സ്കൂളില്ല അപ്പൊ പിന്നെ ഓല്
ആഹ് മഴൊക്കെ പെയ്ത് കെണറിലൊക്കെ വെള്ളായോ?
ആഹ് വെള്ളപ്പൊ ഇഷ്ടം പോലണ്ട്
ആഹ്
അവിടെ വെള്ളത്തിന് ക്ഷാമം ഉണ്ടായിന ങ്ങക്ക് വേനൽക്ക്
ഇല്ലല്ല വേനൽക്കീ കെണറ് വെള്ളം കൊറച്ച് കൊറയും ഞമ്മള് വീട്ടാവശ്യ ത്തിനും ഫുള്ളായിട്ട് എടുക്കുമ്പൊ കിണറ് വെള്ളം കൊറയും അപ്പൊ തിൽ നല്ല വേനല് ലാസ്റ്റ് ആവുമ്പൊ നമ്മള് വി പാചകം ചിയ്യാൻ മാത്രേ കിണർ വെള്ള യൂസ് ചെയ്യുള്ളു കുളിക്കാനും വാഷ് ചെയ്യാനും ക്ലീൻ ചെയ്യാനൊക്കെ പിന്നെ കോയൽ വെള്ളം യൂസ് ചെയ്യും പിന്നെ ഈ പിന്നെ തിലങ്ങനെ പൈപ്പ് ലൈൻ വരുന്നുണ്ട് അതും വേനൽക്ക് ആ വെള്ളം യൂസ് ചെയ്യാറുണ്ട്
പുഴ ഒരു രണ്ട് കിലോമീറ്റർ അപ്പുറത്താണ് പുഴ ഉള്ളത് തോട് പാടം അങ്ങനെയുള്ളതൊക്കെ ഒക്കെ വീടിന ഒരു തൊട്ടടുത്ത തന്നെയണ്ട്
ആഹ ആണ്ട് വെള്ളത്തിന്
വെള്ളത്തിന് ക്ഷാമം ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല
ആഹ്
ഇപ്പൊ പാടത് പാടത്തൊക്കെ ഇങ്ങനെ വെള്ളം കയറിയത് കൊണ്ട് കുട്ടികളൊക്കെ വൈകുന്നേരം എന്ത്‌ ചെയ്യും ചൂണ്ട ഒക്കെ പിടിച്ചിട്ട് പാടത്ത പാടത്തു കൂടെ ങ്ങനെ നടക്കും ഇന്ന് ഇപ്പോൾ സ്കൂളൊന്നും ഇല്ലാത്ത ദിവസ ആയതുകൊണ്ട് രാവിലെ മുതലേ ചൂണ്ടടാൻ നടക്കുകായിരിക്കും അവർക്കൊരു ഹോ ഹോബി ആയിട്ട് അവര് ഹാപ്പിനെസിന് വേണ്ടിയിട്ട് അ ചെറിയ മീനുകളൊക്കെ കിട്ടുള്ളൂ ന്നാല അവർക്ക്തിങ്ങനെ പിടിച്ച് കിട്ടുമ്പോ അതൊരു റെസ്‌ തിന് വേണ്ടിയിട്ട് അവര് കാലത്ത് തന്നെ പോയിട്ടുണ്ട്
ഏഹ് എത്ര ആളങ്ങൾക്ക്
മൂന്നാള്
ആഹ് ശരി മോന
രണ്ട് മോനും ഒരു മോളും
ആഹ് അത്‌ ശെരി അതുകൊണ്ട് പിന്നെ ഫോൺമ്മലെ ഇരിക്കൂലല്ലോ അങ്ങനെ
ആഹ് മഴ ഒക്കെ ആകുമ്പോൾ വീട്ടിലെത്തിയാ അവര് ഫോൺ തന്നെ ഇപ്പ ടി വി ഒന്നുംല്ല അപ്പൊ അവര് ഞങ്ങൾന്ത് ചെയ്യുകയോ ചെയ്തിട്ട് ഫോൺ യൂസ് ചെയ്തുകൊണ്ടിരിക്കും അപ്പൊ ഇങ്ങനെ പൊറത്ത് മഴൊന്നുംല്ലാത്ത എത്തുമ്പം അങ്ങനെ പുറത്തിറങ്ങി പോവും ചെയ്യും അടുത്തൊക്കെ വീടുകളിൽ കുട്ടികൾ ഉണ്ട് അവരും ക്കൊപ്പം കളിക്കാൻ പറ്റാ അപ്പൊ അവരൊക്കെ കൂട് കൂട്ടിട്ട് അങ്ങനെ പോവും
ആഹ് അതന്നെ
വീട്ടിൽ എന്താ പച്ചക്കറിയൊക്കെ ണ്ടാ അയ് പറഞ്ഞ് കൊടുക്കും ഇങ്ങനെ വെള്ളത്തിൽ അറങ്ങരുത് അങ്ങനെ ചെയ്യരുത് എന്നൊക്കെ പറയാ അതൊക്കെ പറഞ്ഞിട്ട് പിന്നെ ദൂരെങ്ങും പോവർത് ഇത് പറയും ഇത്ര സമയത്തിനുള്ളിൽ ന്നെ വീട്ടില് തിരിച്ചെത്തണം എന്നൊക്കെ പറയും അപ്പ ഈ തിൽ അങ്ങനെയാണ് പോവുക എന്നാലും പേടി തന്നെയാണ് അങ്ങനെ പറഞ്ഞു വിടുമ്പോ നമ്മളെ
കുട്ടികൾ ഉണ്ടായാൽ അതിന്റെ ഇടയിലൊരാൾ പോകുമ്പോളേ ഇപ്പൊ കൊറെ കുട്ടികൾ ഉണ്ടാവുമ്പ എന്നാലും മക്കളൊക്കെ കാക്കട്ടെ ദൈവം അതന്നെ പിന്നെ പച്ചക്കറി ആഹ് ചെറുതായിട്ടൊക്കെ നമ്മളെ വീട്ട്ക്ക് പിന്നെ ക ത് പപ്പായ മുരിങ്ങ ചക്ക മാങ്ങ അതൊക്കെ ണ്ട്
ആഹ് ചക്ക
അങ്ങനെ ചക്ക കൂട്ടാൻ വെക്കും പിന്നെ പച്ച വറുക്കും ആഹ് വയറക്കും മക്കക്ക് ഇഷ്ടാണ് പച്ച ചക്ക. കിട്ട്യാല് വറുത്തു തരോ വറുത്തു തര്യോ ചോയ്ക്കും.
സമയം എടുക്കുന്നൊള്ളു. പക്ഷെ നല്ല ടേസ്റ്റ് ആണ് ആഹ്.
ആഹ് നമ്മള് പിന്നെ കുപ്പീല് ആക്കി വെച്ചാല് എപ്ളേലൊക്കെ ഇങ്ങനെ തിന്ന. അതെ അങ്ങനെ രണ്ട് പ്രാവശ്യം ഒക്കെ ഇണ്ടാക്കീനി അങ്ങനെ
ഏഹ്. ഏ മാമ്പഴം കൊണ്ട് പെരിശ്ശേരിയും പുളിശ്ശേരി ഒക്കെ ഇണ്ടാക്കാറുണ്ടൊ.
അങ്ങനൊന്നുല്ല. ഞങ്ങള് ജ്യൂസ് അടിക്കും പിന്നെ പ തിന്നും. പിന്നെ കുരുമുളകും ഉപ്പൊക്കെട്ട് തിന്നും അങ്ങനെ.
ആഹ്. തൊലിച്ചെത്തിങ്ങാണ്ടാ അങ്ങനെ മാത്രം കഴിക്കലെ.
ആഹ്
ഒരു വിധത്തിൽ അങ്ങനെ കഴിക്കാ നല്ലത്. ജ്യൂസ് അടിക്കണേക്കായി നല്ലത് നമ്മള്. കഷ്ണങ്ങളാക്കി അങ്ങനെ കഴിക്കുന്നതാ ഉം. ഉം ആ ചക്കിം മാങ്ങ്യാെക്കെ നമക്ക് ആവശ്യത്തിന് ഇണ്ട്.
ഉം
മാങ്ങ രണ്ട് മൂന്ന് ഐറ്റംസ്ണ്ട് ച ക്ക പിന്നെ പഴചക്കിം എന്താ മറ്റെ വരിക്കച്ചക്ക അങ്ങനെ രണ്ടും ഇണ്ട്. അൻക്ക്. ആഹ് പൂതിക്കൊക്കെ ഇള്ളതൊക്കെ കഴിക്കാനൊക്കെ ത്ള്ളത് വീട്ട്ത്തന്നെണ്ട്. മാങ്ങ ഇപ്പ എല്ലാം കഴിഞ്ഞു വീണിട്ടും
ഇവിടിം അത കഴിഞ്ഞപ്പം മഴആയതോണ്ട്. ആഹ്. ഇവിടെ അങ്ങനെ ചക്ക ഉണ്ട് മാങ്ങൊക്കെ കഴിഞ്ഞ്
ഉം മാങ്ങ കൊറച്ച് ഉപ്പില് ഇട്ടേച്ച് കൊറ്ച്ച് അച്ചാറൊക്കെ ആക്ക്യച്ച് സ്കൂളൾക്ക് പോകുമ്പോ കൊടുത്തയക്കാൻ വേണ്ടിയിട്ടെ. ഒക്കെ ഇങ്ങനെ ഫ്രിജില് സ്റ്റോർ ചെയ്ത് വെച്ചിട്ട്ണ്ട് -
ഫ്രിഡ്ജില് വെക്കണല്ലെ എല്ലും. ഫ്രിഡ്ജില് വെക്കാഞ്ഞാലും വേഗം കേടായി.
ആ ആദ്യാെക്കെ ഇങ്ങനെ പുറത്തിരുന്നാലും കൊറേ കാലം. ഇപ്പ എന്താണ് പെട്ടെന്ന് കേട് വരുന്നുണ്ട് അപ്പോം ഇപ്പം ഞാന് ഫ്രിഡ്ജിൽ കൊറേ ദിവസ ത്തിനുള്ളതൊക്ക ഫ്രിഡ്ജില് അങ്ങനെ സൂക്ഷിക്കും പിന്നെ കൊറച്ചെടുത്ത് പൊറത്ത് വയ്ക്കാറുള്ളൂ
നമ്മള് ഉപയോഗിക്കാൻ മാത്രം ഫ്രിഡ്ജില് വെച്ചാ മതി. പൊറ്ത്ത് വെച്ചാത്യല്ലോ
ക പഴണ്ട്, ചാമ്പക്യണ്ട്, റംബുട്ടാന്ണ്ട് അങ്ങൻത്തെതൊക്കെ ഇണ്ട്.
ആഹ് ഇവിടെ റംബൂട്ടാന് ഫസ്റ്റായിട്ട് ഇൻണ്ടായിണ്‌. പക്ഷെ ഒരുപാട് കൊയിഞ്ഞു വീണ്. എന്തണറീല്ല. ഫസ്റ്റായിട്ട് ഇവിടുന്നു കായിണ്ടായി. കൊറച്ചു ഇതായി വഴിക്കണതിന്റെ മുന്നെന്നെ ഇങ്ങനെ കൊയ്ഞ് വിക. എന്തണ് അറീല്ല. ഫസ്റ്റ് ആയിട്ട് ഇണ്ടായത ആ ചൂട ത്താണ് ഇണ്ടായത്. പക്ഷെ കൊയ്ഞ്ഞു വീണത് ഇപ്പളാണ്.
ആഹ്
മറ്റത്ത് നറയേ ഇണ്ട്. കാണുമ്പ അത് ഇണ്ടായപ്പോ ഭയങ്കര സന്തോഷേനി ഫസ്റ്റ്.
ആ ഫസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുമ്പം അത് ഫുള്ളായിട്ട് കിട്ടാൻ നമ്മുക്ക് തോന്നും. കിട്ടി കഴിഞ്ഞാൽ പിന്നെ കൊഴിഞ്ഞു പോയാല്. സങ്കടം തോന്നുല്ല മറ്റേത് ഫസ്റ്റ് ആയിട്ട് ഇണ്ടായിട്ട് മൊത്തം കൊഴിഞ്ഞ പോകുമ്പോ അയ്യോ ഇണ്ടായിട്ട് ഇപ്പൊ നമുക്ക് ഒന്നും കിട്ടീല്ലെ എന്നുള്ള ഭയങ്കര സങ്കടായിരിക്കും.
നമ്മക്ക് അത് കിട്ടാത്തരു സാധന നല്ല വേറെ ഇള്ളതൊക്കെ പിന്നെ ഔട്ന്നും ഇവട്ന്നും. റംമ്പൂട്ടാന ഉം അതെ ആഹ് ആഹ് ഇപ്പൊ എല്ലാ ആഹ് ഇപ്പൊ എല്ലാ വീട്ടി
മുമ്പ് അത് അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല, ഇപ്പൊ എല്ലായിടത്തും ഇങ്ങനെ ഒരു കൃഷിയായിട്ട് ഇങ്ങനെ കാണു
ഇത് നല്ല രസമാണ്, പക്ഷെ തിന്നാൻ അത്ര രസം ഒന്നുമില്ല അന്നാലും കാണാനൊരു രസമാണ് അല്ലേ.
ആഹ് ആഹ് എനിക്കിഷ്ടാണ് ആഹ് പൊറത്തൊക്കെ ഇപ്പൊ ഇങ്ങനെ ഒക്കെ. ത്ത് കാണുമ്പോഴേ നമ്മള് ഇപ്പോ പണ്ട് കൊറോണയുടെ വൈറസ് പോലെയാണ് തോന്നി. എനിക്ക് അയിന്റെ കായ കാണുമ്പോൾ. അത് കാണുമ്പോ ആഹ് ഒരു അസുഖത്ത് ഇങ്ങനെ. ഇത് ആഹ് ഓർമ്മയില് വരിയാണ് ആഹ് ഒരു കായ കാണുമ്പോ.
അതെന്നെ.
ഇപ്പൊ പിന്നെ മഴക്കാലം ആവുമ്പോ ഓരോ അസുഖങ്ങൾ വരും. വന്ന് തൊടങ്ങുന്നു പനിയൊക്കെ ഇങ്ങനെ എല്ലായിടത്തും ഒക്കെ പിടിച്ച് തൊടങ്ങി, നമ്മള് അത്രയും ശ്രദ്ധിക്കണം. വെള്ളം കുടിക്കണം എടുത്തും പെരുമാറണം. ഇതൊക്കെ ഉം ഒരാൾക്ക് അസുഖം തന്നെ വന്നാൽ പിന്നെ വീട്ടി ട്ടില് എല്ലാവർക്കും അസുഖം വന്നൊണ്ടിരിക്കും.
നിങ്ങള് തിളപ്പിച്ചാറിയൊക്കെ കുടിക്കുവോ മക്കളൊക്കെ?
ആഹ് അങ്ങനെ തന്നെ ചെയ്യാറ്, വെള്ളം ഒക്കെ അവരോട് നിർബന്ധിച്ച് കുടി പ്പിക്കണം വെള്ളം.
ആഹ് ഇവനും അങ്ങനെ തന്നെയാ അല്ലേ. ഓല് അങ്ങനെ ഇവിടെയും അങ്ങനെ ഓലുക്ക് ഒക്കെ തണുപ്പുവാണ്, ഏത് മഴ പെയ്താലും.
ആഹ്
തണുത്ത വെള്ളം തണുത്ത വെള്ളം എന്ന് പറഞ്ഞു. ഇപ്പം പിന്നെ ആഹ് വെക്കല്ല മഴ ആയാലേ ഫ്രിഡ്ജില്.
ഉം വേനൽക്ക് ഞാനും വെച്ചായിരുന്നു . മഴക്കാലത്ത് ഞാൻ അനക്കില്ല, വൽ പൊതുവേ അസുഖം വരുവല്ലോ വിചാരിച്ചിട്ടേ. ആഹ് അതോണ്ടാ തൊണ്ടവേദന കാ പെട്ടെന്ന് വരും, ഇപ്പ സ്കൂള് തൊറന്ന് ഉടനെ. ഇപ്പൊ നമ്മള് അസുഖം പിടിക്കുമ്പോ ക്ലാസ്സുകളൊക്കെ മിസ്സ്‌ ആവാതെ അവർക്ക് ഒരു ബുദ്ധിമുട്ടല്ലേ.
ഉം ഉം ഉം നിങ്ങൾക്ക് എത്ര ആളുണ്ട് ആഹ് മൂന്നാളല്ലേ. ആഹ് ചെറുത് . ആഹ് ആഹ് ചെടി കൊറച്ചൊക്കെ ഇണ്ട് ഇങ്ങനെ മുറ്റത്തൊക്കെ കൊറച്ചൊക്കെ ഇണ്ടാക്കി. കിണ് പിന്നെ ഇങ്ങളെ വീട്ടിലോ? ചെടിയൊക്കെ ഉണ്ടോ, ഞാന് തന്നെ മക്കളൊന്നും നോക്കൂല.
ആഹ് ഏഹ് കൂടുതലും പൂക്കളുള്ള ചെടികളാണോ എങ്ങനെയാ?
പൂക്കള് കൊറവാ മറ്റേ ചെടികളാണ് കൂടുതൽ.
ഉം പൂക്കുള്ള ചെടികള് നമ്മള് കുട്ടികളെ സംരക്ഷിക്കേണ് പോലെ എപ്പൊഴും ഇങ്ങനെ നോ ക്കിയോണ്ടിരിക്കണം അല്ലെങ്കില് പൂക്കള് ചെടിയൊക്കെ നശിക്കും അങ്ങനെയൊക്കെ ചെയ്യും, എന്റെ അടുത്ത് ഒരുപാട്. ത്തുമ്മാടെ കളക്ഷൻസ് ഒക്കെ ഒണ്ടായിരുന്നു, അത് ഇപ്പൊ ആഹ്. അതിപ്പോ മഴ വന്നപ്പോൾ ഇങ്ങനെ നിലം പതുങ്ങി അപ്പം അയിന്റെ ഭംഗിയൊക്കെ പോയി.
ആഹ് ഞാനത്. ത് ചെടിച്ചട്ടിയിലാക്കി ഇങ്ങനെ സൈഡ് ആദ്യ പുറത്തേ അപ്പം ഏഹ് സൈഡ്. ക്കു വെച്ചിരുന്നു, അപ്പൊ മഴ കൂടിയപ്പഴേ അങ്ങട് ഒന്നായിട്ട് ഇതായപ്പോ. മണ്ണിൽ ആവുമ്പോൾ നമുക്ക് എടുത്ത് വെക്കാനും കഴിയുള്ളൂ.
ഇതില് നല്ല ഭംഗിയായിരുന്നു പല കളഴ്സിൽ ഇങ്ങനെ വിരിഞ്ഞ് നിക്കുമ്പോ നല്ല ഭംഗി ഇണ്ടായിരുന്നു. ഇപ്പൊ മഴപെയ്തപ്പോൾ പൂക്കൾ എല്ലാ ചെടിയാകെ മണ്ണില് പതിഞ്ഞു.
തന്നെ മഴ ആയാല് അത്ര ഭംഗി കുറവും.
ആഹ് മഴയാവുമ്പോ പച്ചക്കറി ആണെങ്കിലും ചെടി - ടി ആണെങ്കില് എല്ലാം ഒക്കെ ഒരു ഉഷാറ് കിട്ടൂല്ല
വേനലാവുമ്പോ നമ്മള് നനച്ച് കൊടുത്താല് നല്ല ഉഷാറായി നിക്കും
ആഹ് ആഹ്
അങ്ങനെ നനക്കണം എന്നു ഉണ്ടാവുള്ളു
ആഹ് നിങ്ങള് വേറെ എന്തോ ഹോബീസ് ഏറ്റത് തന്നെ ഹോ പച്ചക്കറിയും ചെടിയും അങ്ങനൊക്കെ തന്നെയാണോ അതൊ വേറെ എന്തേലും ഒണ്ടോ വീട്ടില് വെറുതെ ഇരിക്കുമ്പോ തയ്യലോ അങ്ങനെ എന്തേലും ചെയ്യാറൊണ്ടോ
ഏയ് തയ്യല് അമ്മള് വീട്ടിത്തൊക്കെ അടിക്കും അല്ലാതെ അങ്ങനെ അടിക്കൂല അങ്ങനെ ശ്രമിക്കണ്ട് ഇങ്ങനെ യൂട്യൂബിലൊക്കെ നോക്കി ഇതുവരെ റെഡിയായിരു റെഡി ആയിട്ടില്ല
നമ്മള് എന്തേലു ഒക്കെ ഇങ്ങനെ തയ്ച്ച് തയ്ച്ചിട്ട് സ്റ്റിച്ചിങ്ങ് ഒക്കെ ലെവലാക്കി എടുക്കണം വക്കണെങ്കി തന്നെ അത് ക്ലിയറായി കിട്ടോള്ളൂ
ട്ടോള്ളൂ നമ്മള് ഇങ്ങനെ ആക്കിയാ ആക്കിയാൽ തന്നെ ആവുള്ളൂ നിങ്ങള്- തയ്യ് തയ് എടുക്കുണ്ടോ
കട്ട് ചെയ്ത് ഒന്ന് അടി - എനിക്ക് അങ്ങനെ അറിയില്ലാന്ന് ഞാൻ പറയും എനിക്ക് മേലഡി അടിക്കാന് കീറിയത് അടിക്കാന് അങ്ങനെയൊക്കെ തന്നെ അറിയത്തൊള്ളൂ
എന്റെ തന്നെ അടിക്കും അതൊക്കെ അടിക്കും ഞാൻ മാക്സിയൊക്കെ ഷേപ്പ് ആക്കും
ആ ഹ് പിന്നെ എന്റെ അടുത്ത് സ്വന്തായിട്ട്- ട്ട് മെഷീനില്ല അന്നേ പിന്നേം ട്രൈ ചെയ്തു ഞാന് അപ്പുറത്തെ വീട്ടിലൊക്കെ പോയിട്ട് അങ്ങനൊക്കെ ചെയ്യാറുള്ളു
ഉം അത് സ്വന്തം അല്ലാഞ്ഞാ ഒന്നും നടക്കൂല ഓല വീട് - ട്ട് പോയി അവക്കൊരു ബുദ്ധിമുട്ടാവൂലേ ഒരിക്കെക്കയല്ലേ നമ്മള് പോകുള്ളൂ
ള ഇതൊക്കെ നമുക്ക് ട്രെയിനിങ് നമുക്ക് സ്വന്തമായിട്ട് തന്നെ വേണ്ടേ
ആഹ് അത് തന്നെ
ഉം
പിന്നെ എന്നാ ശരി ആയിക്കോട്ടെ
ആഹ് വിളിക്കണുണ്ടോ ആ ശരി